സുഖവാണോ?
ആഹ് ഇങ്ങനൊക്കെ പോവുന്നെഡി. നീയെവിടാ?
ഞാനിവിടെ എന്റെ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ നിന്റെ അടുത്തൊരു ഡൗട്ട് ചോയ്ക്കാനാ വിളിച്ചതെ. നമ്മളിപ്പം ഏഹ് നമ്മള് ഒരുപാട് നാളായിട്ട് നമ്മള് സാനിറ്ററി പാഡ്സ് ആണല്ലോ നമ്മുടെ പീരീഡ്സ് ടൈംമിൽ യൂസെയ്യുന്നത്. നമ്മളിപ്പോളു ഒരുപാട് നാളായിട്ട് സാനി ട്ടറി പാഡ്സാണല്ലോ നമ്മുടെ പീരീഡ്സ് ടൈമിൽ യൂസെയ്യുന്നത്. അപ്പം
എടി കേക്കുന്നില്ലെടീ നീ പറയുന്നത് ചെറുതായിട്ടേ കേക്കുന്നൊള്ള്.
ഹലോ ഇപ്പൊ കേക്കാവോ കേക്കാവോ ഹലോ കേക്കാവോ. ഹലോ കേക്കാവോ?
ആഹ് ഇപ്പ കേക്കാം ഇപ്പ കേ. കുറച്ചുംകൂടെ ഒറക്കെ പറയുവാണെ കേക്കാം.
നമ്മള് ഒരുപാട് നാളായിട്ട് നമ്മള് സാനിറ്ററി പാഡ്സാണല്ലോ നമ്മള് യൂസെയ്യുന്നെ. നമ്മുടെ പീരീഡ്സ് ടൈമില്. അപ്പം ഇപ്പഴാണെ നമ്മുടെ മാർക്കറ്റിൽ കൊറേ നാളായിട്ട് മെൻസ്ട്രൊൽ ക പ്പ് യൂസെയ്യുന്നോരുണ്ട്. അപ്പോ ഒരുപാട് മാർക്കറ്റിലി പ്പം ഭയങ്കര ട്രെൻഡിങ്ങായിട്ടുള്ളൊരു സംഭവാണ് നമ്മുടെ മെൻസ്ട്രൽ കപ്പ്. അല്ലേ?. ഹലോ, അപ്പം അന്നേരവാണെങ്കി നിന്റെ അഭിപ്രായവെ
ഈ മെൻസ്റ്റൽ ഡിസിസ് സ സാനിറ്ററി പാഡിനേക്കാളും കുറച്ചും കൂടെ നല്ലത് മെൻസ്ട്രൽ പാഡാണെന്നാണ് എൻ്റെ ഒരയി പ്രായം. ക അല്ല മെൻസ്ട്രെൽ കപ്പാണ്. കാരണംന്ന് പറഞ്ഞാ മറ്റേന്ന് പറയുമ്പം നമുക്ക് ഒരുപാട് ഇറി ട്ടേഷൻസ്. അല്ലെങ്കി എന്തെങ്കിലു ഒക്കെ സ്കിൻ ഇറിട്ടേഷൻസ് അല്ലെങ്കി നമുക്കീ ചിലവർക്കൊക്കെ ഈ ബ്ലഡിന്റെ ഒരു ഇതൊക്കെ വരുമ്പഴ്ത്തേക്കും നല്ലൊരു ഇറിട്ടേഷൻസ് വരും. അല്ലെ സ്കിന്നിനെന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ കാര്യങ്ങൾ വരും. ഏഹ് അങ്ങനെയക്കെയുള്ള അല്ലെയ് ഇൻഫെക്ഷൻസൊ ഒക്കെ വരും ചെലോരിപ്പം നമ്മള് യാത്രയൊക്കെ പോവാണെന്നുണ്ടെങ്കി ഇതൊര്പാട് നേരം ഇങ്ങനെ നമ്മടെ ഇരിക്ക്ന്ന സമയത്ത് അത് ചെലൊർക്ക് ഭയങ്കര ഇൻഫെക്ഷൻസൊക്കെ ഇണ്ടാവാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യാണ് പക്ഷെ മെൻസ്ട്രൽ കപ്പെന്ന് പറയുമ്പോ നമുക്കിപ്പൊരു കൊറച്ചും കൂടെ ഹൈജീനിക്കാണ്. അതുപോലെ നമുക്ക് അത്രയും ഇറിറ്റേഷൻസ് വരത്തില്ല സ്കിൻ ഇൻഫെക്ഷൻസ് അങ്ങനെ വരത്തില്ല. അതുപോലെ നമ്മളിപ്പോ യാത്രയ്യ്ന്ന സമയാണെന്നുണ്ടെങ്കി നമ്മക്കിപ്പോര് പബ്ലിക് ടോയ്ലറ്റിലാണെങ്കിലോ അങ്ങനെക്കെ പോയി നമുക്കത് പെട്ടെന്ന് തന്നെ വാഷ് ഓഫെയ്ത് കളഞ്ഞിട്ട് നമ്മക്ക് അത് തന്നെ പിന്നിം യൂസെയ്യാം. പക്ഷെ സാനറ്ററി പേടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് അത് മാറ്റിട്ട് നമ്മള് വേറെ ഒരെണ്ണം യൂസെയ്യണം ചെലപ്പ അത് ചെലപ്പോ ഡിസ്പോസെയ്യാൻ ചെലപ്പം നമ്മക്ക് പറ്റീന്ന് വത്തില്ല. അപ്പം നമ്മക്കത് നമ്മടെ ബാഗ്കളിലോ അല്ലെങ്കി ഒന്നിലും നമുക്കത് ഡിസ്പോസെയ്യാനും പറ്റില്ല കാരണം ബ്ലഡല്ലേ. അപ്പൊ അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ സാനിറ്ററി പാടിനകത്ത് വരുന്നുണ്ട് നിന്റെ ഒരഭിപ്രായം എന്തുവാ?
എന്റെ അഭിപ്രായത്തി ഞാനിപ്പം ഒ ഞാനിപ്പ എനിക്കാണെങ്കി ഇപ്പോ പിരീഡ്സ് ടൈമിലെനിക്കിപ്പ പാഡ് യൂസെയ്യുമ്പോ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പറഞ്ഞതുപോലെ ഇച്ചിങ്ങും ഇറിറ്റേഷനും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കിപ്പം വരുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പൊ നമ്മള് എവിടെങ്കിലൊക്കെ പോകുന്ന സമയത്താണെ നമുക്ക് പെട്ടെന്ന് ഈ പാഡ് ചേയ്ഞ്ചെയ്യാനും പറ്റാത്തൊരവസ്ഥ വരുമ്പം ഭയങ്കരായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ഈ മെൻസ്ട്രോൾ കപ്പിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് പേരോട് അന്വേഷിച്ചു അപ്പോ ഞാനറിയാൻ കഴിഞ്ഞെന്ന് വെച്ചാല് പൊതുവേ പറയുവാണെ നമ്മടെ ഈ മെനുസ്ട്രൽ കപ്പ് എന്നത് നമ്മുടെ പീരീഡ്സ് ടൈമില് നമ്മുടെ ബ്ല ഡിനെ ഏ അത് ഫ്ലോ ചെയ്യാതെ ശേഖരിക്ക്ന്ന ഒരു മെഡിക്കൽ ഗ്രേഡ് സിലിക്കണ് അല്ലെങ്കി റബ്ബറ് ഉപയോഗി ച്ച് നിർമ്മിച്ച ഒരു കപ്പാണ്. അയ്ന്റോരു ഗുണം എന്താന്ന് വെച്ചാ നമുക്കൊരു പത്ത് വർഷം ഒരു അഞ്ച് തൊട്ട് ഒരു പത്ത് വർഷം വരെ നമുക്കത് ഉപയോഗി ക്കാം അത് നമ്മള്
ആഹ് ഇതിന്റെ ഈ ഒരു മെൻസ്ട്രൽ കപ്പിന്റോര് ഉപയോഗംന്ന് പറഞ്ഞാ നമുക്ക് ഏ നമുക്കൊന്ന് പറയ്മ്പത്തേക്കും നമുക്ക് റിയൂസബ്ളാണ്.
അതെ അതെ പക്ഷേ റിയൂസബിളാണെങ്കിലും നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച് കഴിഞ്ഞാല് നമ്മള് നല്ല രീതിയിൽ നമ്മളത്
അതെ അതെ നമുക്ക് ഈ കപ്പെന്ന് പറയുമ്പത്തേക്കും നമുക്ക് ശരിയായിട്ട് വൃത്തിയാക്കിയിട്ട് നമുക്ക് പല പർ വർഷങ്ങള് ഉപയോഗിക്കാം എടീ
ആഹ് അതെ അതെ ഇപ്പം ഞാൻ പറഞ്ഞത്പോലെ ന മ്മള് അത് വൃത്തിയായിട്ട് സൂക്ഷിക്കണം നല്ല രീതി വൃ
ഞാൻ പറയട്ടെ വൃത്തിയാക്കിട്ട് നമുക്ക് പല വർഷങ്ങളും നമുക്ക് അത് തന്നെ നമുക്ക് റിയൂസെയ്യാം. അത്പോലെന്നെ ദീർഘ സമയം നമുക്കിത് ധരിക്കാം അതായത് എട്ട് പ എട്ട് മുതല് പന്ത്രണ്ട് മണിക്കൂർ വരെ നമുക്കിത് മാറ്റേണ്ടതില്ല നമുക്ക് അത്രേയും മണി ക്കൂറ് വരെ നമുക്ക് നല്ല ഷുവറായിട്ട് നമുക്കത് വെക്കാം അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ചോർ ച്ചെ ചോർ ചോർച്ചയൊ പോവും ചോർച്ച ഉണ്ടാകും അല്ലെങ്കി ബ്ലഡ് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട നമ്മള് ശരിയായ രീതിയിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാ ലീക്കേജ് വളരെയധികം കുറവായിരിക്കും അതുപോലെ തന്നെ ക്ക് എക്കോ ഫ്രണ്ട്ലി ആണ് അതായത് നമുക്ക് പരിസ്ഥിതി സൗഹൃദമാണ് കാരണം പാഡ്കളും ടാബേണുകളും പോലെ നമക്ക് ഇതൊരിക്കലും മാലിന്യം ഉണ്ടാക്കത്തില്ല അതായത് ഒരു മാലി നമുക്ക് എവിടേലും ഡിസ്പോസെയ്യ് അവിടെ പിന്നെ മാലിന്യമാകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇത് നമുക്ക് വര്ത്തില്ല അതുപോലെ നമുക്ക് ചെലവ് കുറയ്ക്ക്ന്ന് ഇപ്പ നമ്മള് സാനിറ്ററി പാഡ് വാട് വാങ്ങുന്നതിന് തന്നെ നമ്മള് മാസം എത്ര രൂപ നമ്മള് ചെലവയിക്കുന്നുണ്ട് കാരണം എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നൊരു കാര്യമാണ് അപ്പം ഒരു എല്ലാവരും നല്ല രീതിയിൽ എമൗണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു കപ്പ് യൂസെയ്യുമ്പം നമുക്ക് ഒരെ ഒരെണ്ണം തന്നെ നമുക്ക് വർഷങ്ങളോളം നമുക്ക് യൂസ്യ്യാൻ പറ്റുന്നുണ്ട് അതീന്ന് നമുക്ക് നല്ല രീതിയില് നമുക്ക് ചെലവ് കൊറക്കാൻ പറ്റുന്നുണ്ട്, അതുപോലെ ന്നെ ദുർഗന്ധം ഇപ്പം നമ്മളീ പാഡ് യൂസ് ചെയ്യുമ്പം കൊറെ മണിക്കൂറോളം ഇപ്പം നമ്മള് യാത്ര ചെയ്യുന്ന സമയൊക്കെ ആണെങ്കി കൊറേ മണി ക്കൂറ് നമ്മള് തിങ്ങനെ ഇതിട്ടന്ന് നടക്കുമ്പോ നമ്മള് ചെല പ്പം ദുർഗന്ധം വരും ഈ പറഞ്ഞാ പോലെ നമുക്ക് ഇറിറ്റേഷൻസൊക്കെ വരും അതിൽനിന്ന് ദുർഗന്ധവൊക്കെ വരും പക്ഷെ ഇത് ചെയ്യുമ്പം നമുക്കങ്ങനെ ഇറിട്ടേഷൻസ് നമ്മു കുറയ്ക്കാൻപറ്റുന്നു ഇൻഫെക്ഷൻസും കുറെ ക്കാൻ പറ്റുന്നു നമുക്ക് ദുർഗന്ധം ഇല്ലാതാക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇത് ഞാൻ നേ രത്തെ പറഞ്ഞപോലെ നമുക്ക് യാത്രയ്ക്ക് യാത്രകൾക്ക് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൈപ് പാണ് നിനക്കന്താ നിനക്കാണ് ഏ ഏതാണ് ഏറ്റവും കൂടുതലും നല്ലായിട്ട് തോന്നിട്ടുള്ള
ആഹ് എനിക്ക് സത്യം പറഞ്ഞാ ഞാൻ ഇതുവരെ മെൻസ്ട്ര- കപ്പ് യൂസ് ചെയ്തിട്ടില്ല എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേ പോലെ ഒരോര്ത്തരുത്ത് അഭി പ്രായം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കൂടുതല് പേരും നമുക്കീ മിൻസ്ട്രോൾ കപ്പിനെ അ് അനുകൂലിച്ചാണ് സംസാ രിക്കുന്നത് പക്ഷേലെന്ന് വെച്ചാത് എനിക്കാത് എനിക്കതൊരു പേടിയാണ് കാരണം നമ്മള് വജൈനൽഇൻസർഷൻ ആണല്ലോ അപ്പോ എനിക്കൊരു ചെറിയ പേടിയുണ്ട് അപ്പം പൊതുവേ നമുക്ക് ഇങ്ങനെരു സ് വജൈനൽ ഇൻസർഷൻ ആവുമ്പം നമുക്കാദ്യം കുറച്ച് ബുദ്ധിമുട്ടോ ഏതെങ്കിലും ഒരു ബ്ലഡ് സ്പോട്ട് എന്തെങ്കിലും ഉണ്ടാവോന്നും പറയുന്നുണ്ട് പക്ഷേ അത് ആദ്യത്തെ പ്രശ്നം മാത്ര ഉള്ളൂ പിന്നീട് എനിക്ക് ഡൗട്ടായിരുന്നു നമുക്ക് നിക്കാനും ഇരിക്കാനും ഒക്കെ പറ്റുമോ പക്ഷെ അതൊന്നും ഒരു കൊഴപ്പവില്ല നമ്മളത് നമ്മളങ്ങനെ ഒരു കാര്യം വെച്ചിട്ടുണ്ടോന്നു പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ലന്നാണ് ഈ യൂസ് ചെയ്തിട്ടുള്ള ആൾ ക്കാരുടെ അഭിപ്രായം പിന്നെ നമ്മള് മാരേജ് കഴിഞ്ഞവരായിരിക്കണം കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യേണ്ടത് എന്നാണ് പൊതുവേ പറയുന്നത്. നമ്മുടെ ഡോക്ടേഴ്സ് ആണെങ്കി പോലും മാരേജ് കഴിയാത്ത കുട്ടികൾക്ക് ഒരിക്കലും ഇത് റെ ക്കമെന്റ് ചെയ്യുന്നില്ല അതേപോലെ തന്നെ ഏഹ് മെൻസ്ട്രോൾക്കപ്പാണ് എല്ലാവരും കൂടുതലായിട്ട് പ റയുന്നത് യൂസ് ചെയ്യുന്ന കാര്യം പിന്നെ വേറൊരു കാര്യം പറയാനാണെങ്കി നമ്മളി പാഡ് വാങ്ങുന്ന പൈസ ഒരുപാട് നമുക്ക്ലാഭിക്കാം മെൻസ്ട്രോൽകപ്പെന്ന് പറയുമ്പം നമുക്കൊരു വട്ടം വാങ്ങിച്ചാല് നമ്മള് വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കി നമുക്കൊരു അഞ്ച് തൊട്ട് പത്ത് വർഷം വരെ നമുക്ക് ഉപയോഗിക്കാം നല്ല ബ്രാൻഡ് നോ ക്കി വാങ്ങുവാണെങ്കി പക്ഷെ നമ്മളൊരു പാഡ് വാങ്ങണമെങ്കി നമ്മള് എല്ലാം മന്തും എ ത്ര രൂപയാണ് പാഡിന് വേണ്ടി മാത്രം ചെലവാക്കുന്നത്. നമ്മുടെ പൈസയും പോകുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് സ്കിന്നിൻ്റെ ഇറ് ട്ടേഷനും പ്രോബ്ലംസും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഉണ്ട് അതേപോലെ തന്നെ ഈ പാഡ് യൂസെയ്യുമ്പം നമ്മക്ക് നമ്മുടെ യൂട്രസിലും ഭാവിയില് പ്രശ്നങ്ങളുണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ന്നെ നമ്മുടെ ഈ മെൻസ്ട്രോൽകപ്പ് വെക്കുവാണെങ്കി നമുക്ക് ചൊറിച്ചിലും ദുർഗന്ധവും കൊറയാനും സഹായിക്കുന്നുണ്ട് അതുപോലെതന്നെ നമ്മുടെ പരിസ്ഥിതിക്ക് നീ പറഞ്ഞതുപോലെ നമുക്ക് പരിസ്ഥിതി മലിനീകരണത്തിൽ നിന്നും നമുക്ക് കൂടുതൽ കംഫോർട്ടായിട്ട് രക്ഷിക്കുക അതായത് പരിസ്ഥിതിക്ക് കൂടുതൽ സൗഹൃദം പുലർത്താം എന്ന് പറയാം പിന്നെ നമ്മളിത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാ നമ്മളാദ്യം കുറച്ച് കാര്യങ്ങള് ശ്രദ്ധിക്കണം അതായത് നമ്മള് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമളാദ്യം നമ്മുടെ കൈകള് നന്നായിട്ട് കഴുകുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കപ്പ് മടക്കിയിട്ട് നമ്മുടെ യൂട്രസില് നല്ല രീതിയിൽ അത് നമ്മള് ഇൻസേർട്ട് ചെയ്യണം അതേപോലെ തന്നെ ഉം അകത്ത് തുറന്ന് സീലാകും നമ്മള് ഇത് നീക്കുമ്പോൾ നമ്മടെ അടിഭാഗം ചെറുതായി അമർത്തി സീൽ പൊട്ടിച്ച ശേഷം പുറത്തെട്ക്ക്ക ഒഴിച്ച വെള്ളത്തി നമ്മള് കഴ്കി വീണ്ടും ഉപയോഗിക്കുക അതായത് നല്ല നല്ല രീതീല് ചൂടുവെള്ളമായിയിരിക്കണം നല്ല ചൂടുവെള്ളത്തിലോട്ട് ഒഴിച്ചിട്ട് നല്ല രീതിൽ നമ്മളിത് കഴുകി വേണം വെക്കാന്. അപ് അപ്പം നമ്മള് എപ്പഴും നമ്മളാകാര്യങ്ങളക്കെ ശ്രദ്ധിക്കണം അതുപോലതന്നെ നമ്മളാദ്യ മാസങ്ങളിലക്കെ ഉപയോഗിക്കുമ്പം കൊറ്ച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് നല്ല പരിശീലനം വരണം ആവശ്യ മായി വെരാമെന്നും പറയുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഓരോ മെൻസ്റോ സൈക്കിളിന് മുമ്പും ശേഷോം. അഞ്ച് അല്ലെ പത്ത് മിനിറ്റ് തിളച്ച വെള്ളത്തിൽ അണുവിമുക്തമാക്കണം. അയ്ല് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മള് ചൂടുവെള്ളത്തില്. നല്ല രീതീല് കഴുകി വേണം നമ്മള് യൂസ്യയ്യാന്. ആഹ് നമ്മള് ഏറ്റവും കൂടുതല് നമ്മള് പാലിക്കേണ്ടത് ഹൈജീനാണ് കെട്ടോ. നമ്മള് പിന്നെ നമുക്ക്. ഒട്ടും പറ്റാത്ത വേദന ചൊറിച്ചില് അണുബാധ ലക്ഷണങ്ങളക്കെ ഉണ്ടെങ്കിനമ്മള് എന്തായാലും ഒരു ഡോക് ഡോക്ടറിനെ കൂടി കൺസേൾട്ട് ചെയ്യണം. പിന്നെ നമക്ക് നമ്മടെ സൈസിൻ്റെ കാര്യത്തിൽ എനിക്കൊരു പ്രശ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഹലോ. അപ്പം നമ്മള് സാധാര്ണയായ് ത് മുപ്പത് വയസ്സിൽ താഴേയും പ്രസവം ഉണ്ടായിട്ടില്ലാത്തവർക്കും ചെറിയ സൈസ് മതി എന്നാണ് പറയണത്. പിന്നെ നമ്മള് നോർമൽ ഡെലിവറി കഴിഞ്ഞവരാണെങ്കിലു അല്ലെ കൂടുതല് രക്തസ്രാവം ഉള്ളോ ൽക്കൊക്കെ ആണെങ്കിലും നമുക്കിത്. ഹ് വലിയ രീതിയിലാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നിനക്കെന്താണ് ഇതിനെ പറ്റി റ്റിട്ട അഭിപ്രായം പറയാന്ള്ളത്.
എടീ എനിക്ക് പറയാനുള്ളന്ന് പർഞ്ഞ് കഴിഞ്ഞാ. അന്തുവാ ഈ സാനിറ്ററി പാഡ്ന്ന് പറയുമ്പം നമുക്ക് സാധാരണ മൂന്ന്, നാല് മണിക്കൂർ ഇരിക്കുമ്പത്തീനും നമുക്കത് മാറ്റണം. അങ്ങനൊരു അങ്ങനൊരു സംഭവണ്ട്. പക്ഷെ ഈ മെൻസ്റ്റൽ കപ്പ്ന്ന് പറയുമ്പം നമക്ക്. എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ നമുക്കത് ഹോൾഡെയാം പറ്റും. അത് തന്നെ വല്ല്യോരു കാര്യവാണ്. അതുപോലെ തന്നെ. ഇപ്പം ആഹ് നല്ല ബ്ലീഡിങ്ങായിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അതായത് ഒന്ന് ഒ ഒന്ന് മുതൽ ഒരു മൂന്ന് നാല് ദിവസം വരേയും അവർക് നല്ല ബ്ലീഡിങ്ങായിരിക്കും. അപ്പ പാഡ് യൂസെയ്യുന്നേന് അവർ പരിധി കാണും. ഇപ്പോ ഒരു പാഡ് തന്നെ നമക്ക് ഇത്ര എമൗണ്ടെ അതിന് ഹോൾഡെയ്യാൻ പറ്റത്തൊള്ള അപ്പ അങ്ങനെ ആവുമ്പത്തേക് നമ്മുടെ മെൻസ്ടറ്റ്രൾ കപ്പ് ആവുമ്പൊ അപ്പോ അവര് ഒരുപാട് പാഡ്കളിങ്ങനെ മാറുംന്തോറും. അപ്പം നമക്ക് ഈ ഒരു സമയം നല്ല പെയിൻ പെയിനായിട്ടുള്ള പെയിനായിട്ടുള്ള പെയിനായിട്ടുള്ള ദിവസങ്ങളാണ്. നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഒള്ള ദിവസങ്ങളാണ്. അപ്പൊ ആ ഒരു സമയത്ത് അവർക്ക് പാഡ് മാറ്റാനും. അങ്ങനെ ഉള്ള കൊറേ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പഴത്തേക്കും ഈ ഒരു മെൻസ്ട്രൽ കപ്പ് പയോഗിക്കാണെയാന്നുണ്ടങ്കി കൊറച്ചും കൂടെ ഹെൽ വൃത്തിയായിരിക്കും. കാര്ണംന്ന് പറ്ഞ അത് നമക്ക് ജസ്റ്റ് ഒന്ന് കഴുകി അത് വൃത്തിയാക്കിട്ട് പിന്നെ അത് തന്നെ ഇപ അത് ഹോൾഡെയ്ത് വെക്കാവുന്നൊര് സംഭവാണ്. അപ്പ എന്റെരു അഭിപ്രായത്തില് എനി ഞാൻ കൂടുത ഞാനാണെങ്കി കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. മെൻസ്റ്റൽ കപ്പായിരിക്കും. കാരണം നമുക്ക് ഒരുപാട് ചെലവ് കൊറയ്ക്കാനും അത് നല്ലൊരു. നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമുക്ക് സാനിറ്ററി പാഡിന് നമ്മൾ ഒരുപാട് കാശ് തന്നെ നമ്മൾ ഓരോ മാസം നമ്മള് മൊടക്കുന്നുണ്ട്. കാരണം സ്ത്രീ സ്ത്രീകളൊള്ള എല്ലാവരുടെ വീട്ടിലുള്ളൊരു മെയിനായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു പാഡ് വാങ്ങിക്കുകന്ന്ള്ളത്. കാരണം എല്ലാ വീട്ടിലും സ്ത്രീകളുണ്ട് എല്ലാ സ്ത്രീൾക്കും ആർ ഊണ്ട്. അപ്പൊ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് എല്ലാവരും ഉപയോഗിച്ച് ആ ഒരു മെൻസ്ട്രൽ കപ്പ് പിന്നെ എല്ലാരും ഇതാക്കുവാന്നുണ്ടെങ്കി നമുക്ക് ദിനംന്തരം വര്ന്ന ദിനദിനം വരുന്ന ഒരുപാട് ചെലവേള് നമക്ക് കൊറയ്ക്കാൻ പറ്റും. ആ ചെലവ്കള് നമ്മള് ചുരുക്കുമ്പോ തന്നെ നമുക്ക് വേറെള്ള കാര്യങ്ങൾ ആ ചെലവ്കൾ താക്കാൻ പറ്റും. അങ്ങനെ നോക്കുമ്പ മെൻസ്റ്റൽ കപ്പ് നമക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യവായിട്ട് എനിക്
പിന്നെ അഡീഷ്ണലായ്ട്ടൊള്ള കൊറച്ച് ഗുണങ്ങള് പറയുവാണെങ്കി ആവു നമക്ക് ഈ പീരീഡ്സ് ടൈമി തന്ന നമ്മൾടെ ബ്ലഡ് പീരീഡ് ബ്ലഡ് എത്രയൊണ്ടെന്ന് നമക്ക് കറക് റ്റ് മനസ്സിലാക്കാം പറ്റും നമ്മള് കപ്പാണ് യൂസ് സ് ചെയ്യുന്നതെങ്കി അതെപോലെ നമ്മളിപ്പ പാഡാണ് യൂസെയ്യ്ന്നെങ്കി നമക്ക് നമ്മടെ ദൈനംദിന കാര്യങ്ങള് ചെയ്യാൻ തന്ന ഒരുപാട് ബുദ്ധിമുട്ടാരിക്കും ഉദാഹർണത്തിന് ഇപ്പം നമ്മളൊന്ന് സ്വിമ്മിംഗ് ചെയ്യാം പോവ്വാണെങ്കിൽ തന്നെ നമുക്ക് പയ്ങ്കരവാട്ടുള്ള ബുദ്ധിമുട്ടാരിക്കും അതേസമയം നമ്മൾട ഈ മെൻസ്ട്രൽ കപ്പാണ് നമ്മള് യൂസ് ചെയ്യുന്നെങ്കി നമുക്ക് നമ്മൾടെതായ്ട്ടുള്ള എക്സസൈസ്കളായാലും നമ്മള് ജോഗിങ്ങിന് പോവാനാണങ്കിലും അല്ലെങ്കി നമ് ക്ക് സ്വിമ്മിങ്ങിന് പോവാനായാലും എല്ലാത്തിനും നല്ല സൗകര്യവായിരിക്കും നമ്ക്ക് നമ്മുടെ ദൈനംദിനം ചെയ്യുന്ന ഒര് പ്രവൃത്തികൾക്കു അതൊര് തടസ്സവായിട്ട് വെരുത്തില്ലെന്നാണ് പറയ്ന്ന അതെപോല തന്നെ ഇപ്പം നമ്മള് യാത്രകൾലൊക്ക പോവ്വാണെങ്കി നമക്ക് എടക്ക് ക്ക്ടെ പാഡ് മാറ്റണ്ട ആവശംവരുവാണെങ്കിൽ നമ്ക്കയ്ന്റെം വര്ന്നില്ല മെൻസ്ട്രൽ കപ്പാണ് യൂസെയ്യ്ന്നെങ്കി നമ്ക്ക് സേഫ് ഫാഴ്‌സെ സേഫ് ആൻ സെക്യുറാട്ട് നമക്കവ്ടിരിക്കാം അതെപോല തന്ന നമ്മള് പാഡ്യും യൂസ് ചെയുമ്പോളൊര് പ്രശ്നാണ് നമ്മൾ പ്പ ഒറക്കത്തില് ലീക്കേജ് വരുന്നത് പക്ഷെ നമ്മള് മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യുന്നെങ്കി യാതൊരുവിധ ലീ കെജും അത്നാത്തുണ്ടാവ്ന്നില്ലന്നാണ് നമ്മള് പറയ്ന്നത് പിന്ന ഇത് ഞാം പറഞ്ഞില്ലേ നമ്മളാദ്യവായ്ട്ടാണ് ഉപയോഗിക്കുന്നെങ്കി കൊറച്ചു ബുദ്ധിമുട്ടായിരിക്കും ഇൻസേർട്ട് ആക്കാനും നമ്ക്ക് മാനേജ് ചെയ്യാനു പക്ഷെ അത് പിന്നീടങ്ങ് മാറിക്കൊളും അതെപോലെ നമ്മള് നല്ലം റിലാക്സായ്ട്ട് ചെയ്ത് ഇരിക്കുമ്പഴാണ് നമ്മളിത് ഇടുമ്പം നമ്ക്കെളുപ്പവായ്രിക്കും നല്ല റിലാക്സ നമ്മള് പേടിച്ചും പയ്ങ്കരവാട് പ്രഷറ് കൂടിയിരിക്കുവാണെങ്കി ചെലപ് പ്പൊ നമ്ക്ക്ത് പറ്റത്തില്ല അപ്പ നമ്മള് നല്ല റിലാക്സായ്ട്ട് ഇരിക്കണം എന്നാണ് പറയ്ന്നത് പിന്ന നമ്മള് ലീ
അതെ ഈ ഒരു മെൻസ്ട്രൽ കപ്പന്ന് പറയ്മ്പഴ്‌ത്തേക്കും നല്ലൊരു അതെന്ത് ടൈപ്പാണന്ന് കുറേ പെർക്കറിയത്തില്ല അതെ എന്ത് മെറ്റീരലാണെന്ന് ഈ ഒരു ഫ്ലക്സിബിളായ്ട്ടുള്ളൊര് സിലിക്കൺ കപ്പാണ് അത് നിനക്കറിയാവോ
ആഹ് അതെ എനി അതെനിക്കറിയാം അതൊര് സിലിക്കണാണ് അതോണ്ട് കുഴപ്പല്ല നമ്ക്ക് സേഫ് ആണല്ലോ
കാരണം ചിലവർ കൊറെ പേർക്ക് സംശയോണ്ട് ഇതൊര് പ്ലാസ്റ്റിക് മെറ്റീരിയലാണോ കാരണം പ്ലാസ്റ്റി സ്റ്റിക് മെറ്റീരിയലെക്ക നമ്മടൊരു അതാ ഒരുപാട് പേർക്ക് സംശയൊള്ളരു കം സമ്പോവാണ് പ്ലാസ്റ്റിക് മെറ്റിരിയലാണോ പഷെ പലാസ്റ്റിക് മെറ്റീരിലല്ല ഇതൊരു ഫ്ലെക്സിബ്ളാട്ടുള്ള നല്ല ഫ്ലെക്സിബ്ളാണ് അപ്പ നമ്ക്ക് നല്ല ഫ്ലെക്സിബ്ളാവ്മ്പ ത്തെക്ക് നമ്ക്ക് നമ്മടെ യുട്രസില് നല്ലോലത് ഹോൾഡ് ചെയ്ത് വെക്കാം പറ്റ്ന്നൊണ്ട് അത്പോല തന്നെ ഇത് എന്ത ഉപയോഗിക്കണ്ട രീതി ഫസ്റ്റ് നല്ല രീതി പഠിച്ച് വെക്ക്ക കാർണം നമ്മൾട യൂട്രസിൻ്റ ഉള്ളിലോട്ടാണ് നമ്മളത് ഇൻസേർട്ട് ചെയ്ത് വെക്കണ്ടത് പ്പ ഇതുവരെ നമ്മളങ്ങനെ തനിയെ അങ്ങന ചെയ്ത്ട്ടില്ല അപ്പ അങ്ങന ചെയ്യുമ്പം അപ്പ നല്ല രീതി നോക്കി വെക്കാനെല്ലാരും ശ്രദ്ധിക്കണോന്നുള്ളൊരു ഇപ്പ നി നമ്മളാണെങ്കിലത് ശ്രദ്ധിച്ചിരിക്കണം മനസ്സിലായോ ഇപ്പം ഈ സാന